ഹലോ എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം സുഖാണ്
എന്താ പണി
പണി ഇപ്പ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് എന്താണ് എന്ത് വർത്താനൊക്കെ
ഇവിടെ സുഖാണ് കൊഴപ്പൊന്നുമില്ല ചായൊക്കെ കുടിച്ചോ
എന്തട്ട
ഇന്ന് നെയ്‌വടയേരുന്നു
ആഹ
നിങ്ങക്ക് എന്തെർന്നു
ഞങ്ങൾക്ക് ഇവിടെ ബേക്കറിയ
ഉണ്ടാക്കാറൊന്നുല്ലേ
എല്ലാം നെയ്‌വട ഇവിടെ എന്താ സ്പെഷ്യൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതാണത്
അത് വാങ്ങിക്കൊടുന്ന
ആഹ
നമ്മളും തന്നെ ഇണ്ടാക്കാർ ഒന്നുമല്ല ആ നേരം കൂടിയും കിടന്നുറങ്ങാൻ നോക്കും ഈവനിങ്
ഈവെനിംഗ് ഇങ്ങണ്ടാക്കുംലെ എന്താ ഇണ്ടാക്ക
ഇണ്ടാക്കല് ഇല്ല ആ നേരം കെടന്ന് ഉറങ്ങും
ആഹ ഉറങ്ങു ഒന്നും ഉണ്ടാക്കൂല
അത്രയും ലാഭല്ലേ ഉറങ്ങണ
ആഹ ആ ഉച്ചക്കോ
ഏഹ ഉച്ചക്ക് പിന്നെ ഫുഡ് ചോറണ്ടാക്കി പിന്നെ അത് കിടന്നാലേ
ഓ ആഓ
പിന്നെ ഈവെനിംഗ് ചായക്കല്ല എണീക്കണ്ടേയ് അങ്ങനെ എണീക്കും
ആഹ് ആഹ് ആഹ് അങ്ങനെയല്ലേ
ഉച്ചക്ക് എന്തെർന്നു സ്പെഷ്യല്
ഞങ്ങൾക്ക് ഉച്ചക്ക് ഇന്ന് മത്തൻ കറിണ്ടേനു പിന്നെ ബീഫ് അച്ചാറ്
ബീഫ് അച്ചാറിന്റെ റെസിപ്പി ഇങ്ങൾ ഉണ്ടാക്കിയതാണോ
ആ ബീഫ് അച്ചാറ് ഉമ്മ ഉണ്ടാക്കിയതെർന്നു
ഏ റെസിപ്പി എങ്ങനെ അറിയോ
റെസിപ്പി ബീഫ് ഇതാക്കിട്ട് ആ ജസ്റ്റ് ആ നമ്മള് ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്യണാലും ഇതാക്കിട്ട് നീളത്തില്ൽ കട്ട് ചെയ്തിട്ട് വേവിക്ക എന്നിട്ട് വേവിച്ചിട്ട് പിന്നെ ആ അതിന് കായ കൂട്ടൂലത് അതായത് അതെ ഫ്രൈ ചെയ്യ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള രീതീല് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടക്ക പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോല തന്നെള്ള മസാലകളൊക്കെ ഇണ്ടല്ലോ.
അതൊക്കെ ഇട്ടത് വഴറ്റി കൊട്ക്ക അങ്ങനെയൊക്കെ ചെയ്യാ എന്നിട്ട് ആ
സെയിലിയാറുണ്ടോ?
എന്ത് മനസ്സിലായില?
സെയിലിയാരുണ്ടോ ബിഫ്
ഇല്ല ഇല്ല ഇല്ലില്ല സയിലിയാർ ഒന്ന് ആ ആഹ നമ്മള് വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മള് ഇൻണ്ടാക്കാണ് അപ്പൊ പിന്നെ നമ്മക്ക് നാച്ചുറലായിട്ടള്ളത് കഴിക്കാലോ.
അതെ മം.
അല്ലാത്തത് വേ കഴക്കണ്ട ആവശ്യല്ലല്ലോ അപ്പൊപി അങ്ങനെണ്ടാക്കും. പിന്നെ ഇങ്ങളെ എന്താ സ്പെഷ്യൽ ഇൻണ്ടാക്കാറില്ല വീട്ടില് ആ ആഹ്‌ ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്യാന അല്ല ആ വേറെ എന്തെങ്കിലൊക്കെ ബിസിനസ് ഉണ്ടോ? സെയില് ആഹ്. ആഹ്‌ ആഹ്‌ അങ്ങനെല്ലേ ആഹ ശരി.
ഇന് ഫുഡൊക്കെ എന്താ?
നൈറ്റ്ന് ഫുഡ് ചപ്പാത്തി ചിക്കൻകറിം ഉണ്ടാക്കണം. നിങ്ങളവിടെ ഇങ്ങനെക്കേ ചിക്കൻ എങ്ങനെ? സ്പെഷ്യൽ ഇണ്ടോ എങ്ങനെ ഐറ്റംസ് ഇണ്ടാക്കല്?
ക്കന്. നമ്മളൊന്നങ്കി കൊണ്ടാട്ടം ഇണ്ടാക്കും അല്ലെങ്കി പൊരിക്കും. മം അല്ലെങ്കി കടായി മക്ര മം മ റ്റേ കൊണ്ടാട്ടം നമ്മളാ ആദ്യം മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചിടക്കും ഇന്നിട്ട് ഉള്ളി വാട്ടീട്ട് സോയാ സോസും മറ്റേ കാപ് സിക്കം പിന്നെ എന്താ വെളിത്തള്ളും എല്ലം ഇട്ട് ട്ട് ജസ്റ്റ്‌ ഒന്ന് വയറ്റി എടക്കും അങ്ങനിം ഇണ്ടാക്കും പിന്നെ നമ്മള് മറ്റേ ക്യാപ്‌സിക്കം ഇട്ടിട്ട് മധിരം ഇട്ടിട്ട്ൻണ്ടാക്കോല്ലോ.
ആ ആഹ്‌ മധുരം ഐക്ക്‌ എങ്ങനെ ഇട?
മധുരം നമ്മള് ഏഹ് ടൊമാറ്റോ കച്ചപ്പു കൂടുതലായിട്ട് ഒഴിക്ക. കാപ്സിക് അതിലോ അതില് മുന്നില് നിക്കണത് ക്യാപ്സികാണ്.
ആഹ്‌ ആ.
അപ്പൊ അതിക്ക് ടൊമാറ്റൊ കച്ചപ്പ് കൂടുതലൊഴിക്ക.
മം മം മം.
അപ്പ നല്ല മധുര അത് ചപ്പാത്തിക്കും പൊറാട്ടിക്കൊക്കെ പറ്റൊള്ളൂ.
അല്ലാത്ത മസാലദോശൊക്കെ ഇണ്ടാക്കലണ്ടോ?
മസാലദോശ ഇണ്ടാക്കലില്ല ഇവിടെ എടത്തിന്ന് വാങ്ങാൻ കിട്ടും.
ആഹ്‌ ആഹ്‌ ആഹ്‌
ദോശക്കായിട്ടിള്ളൊരു കട ഇണ്ട് മം. അപ്പം നമ്മള് ഇവടന്ന് കാസ്രോളും കൊണ്ട് പോവും അല്ലെങ്കി ഈ പേക്കിങ്ങിന് പത്ത് രൂപ എക്സ്ട്രാ വാങ്ങും.
അയ്ശരി അയില് എല്ലാ ഐറ്റംസ് ദോശകളും ഉണ്ടോ?
എല്ലാ ദോശകളും കിട്ടും.
രി അയിലെ അവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാ? ആ ഒരു ദോഷ
നമ്മള് സാധാ മസാലദോശീം നെയ്യ് വടി അല്ല നെയ് വടെല്ല ഉയുന്ന് വട്യാ വാങ്ങാറ്.
ആ ആഹ അങ്ങനൊരു കോമ്പോ
അങ്ങനെ ഇതു ദോശക്കായിട്ടുള്ളൊരു കടെണ്.
ആ ആ അതെന്നെ മസാലദോശയും ഉയുന്ന് വടയും അങ്ങനൊരു കോമ്പോ ആയി.
ആ അങ്ങൻത്തെ ഐറ്റംസേ ണ്ടാവൊള്ളു. അത് എപ്പോ വേണെങ്കിലും കിട്ടും നമുക്ക്.
ആ ആ എയ ആ ആ ആ അത്ശെരി അപ്പൊ രാവിലെക്കെ. എപ്പ്ളായിരിക്കും ഓപ്പാണാവ കൊറെ അ് മോർണിങ്ങിലെന്നെ ഒപ്പണാവോ?
ആ മോർണിംഗില് ഓപ്പണാവും. നീ ബംഗാളിയാളൊക്ക ള്ളതോണ്ടേ അവർക്ക്ല്ലാം വേണ്ടേ മസാല ദോശെ ദോശ ഐറ്റംസാണല്ലോ അവർക്ക് പറ്റാ. അതോണ്ട് അവടെ പ്പേം ഉണ്ടാവും.
ആ ആ
വല്ല്യരു ബോർഡൊക്കെ വെച്ചിട്ട് അവര് വലിയൊരു തൊക്കെക്കാക്കി വെച്ചിക്ക്ണ്. ഞാൻ അയിന്റെ ഉള്ളിലൊന്നും കണ്ടിട്ടില്ലാട്ടോ മ്മള് ങ്ങനെ പാർസല് വാങ്ങിക്കൊണ്ട്‌റും. അവ്ടെന്ന് കഴിച്ചിട്ടൊന്നൂല്ല.
ം ംഅങ്ങനെ അ മഷ്റൂമ അങ്ങനത്തെ അയ് ഐറ്റംസൊക്കെണ്ടാവും മഷ്റൂമെങ്ങനെ ണ്ടാവോല്ലെ ടേസ്റ്റോക്കെണ്ടോ? അയ് ഒരു ഒരുവിധം ദോശന്റെ ഷോപ്പുകളിലൊക്കെ കാണാലുണ്ടല്ലോ മ ശ്റും ദോശാന്നൊക്കെ ആ അത് ടേസ്റ്റ് ചെയ്തിട്ട്
ഞാന് പോയിട്ടില്ലേ. ഇവര് വാങ്ങിക്കൊഹ്ണ്ടരുമ്പോ കഴിക്കാന്നല്ലാതെ നമ്മള് പോയോകീട്ടില്ല. പക്ഷെ അത് ക ആണ് നമുക്ക് റോട്ടിന് പോകുമ്പോ ഫ്ലക്സൊക്ക വെച്ചിട്ട് വലുതായിട്ട്.
ഒ ഒ ഒ
പിന്നെ ഫുട്ബോളൊക്കെ കാണല്ണ്ടോ? കളിയൊക്കെ?
അയീ ഫുട്ബോളങ്ങനെ കാണലില്ല അയ് അതോണ്ട്. അങ്ങനെ അറീല്ല ക്ഷെ ബ്രസീൽ അർജന്റി ന്റീന അങ്ങനൊക്കെ അറിയുന്നല്ലാതെ ആ ഹ്ഹ ഹ്ഹ്ഹ് അ്ഹ അല്ലാതെ കൂടുതലായിട്ട് അറീല്ല. പക്ഷെ മക്കൾക്ക് നല്ലോണം അറിയുട്ടോ നമ്മളെക്കാളും അറിയും ഓൽക്ക് അല്ലാതെ കൂട് ട്തലായിട്ടൊന്നും ഇൻക്ക്റീല്ല പിന്നെ കാണും ങ്ങനെ ഓരോ റീൽസും കാര്യങ്ങളിലൊക്കെ. ആ ഹിറ്റായ സോങ്സ് ആ അങ്ങനെയൊക്കെ അറിയും. അല്ലാതെ കൂടുതൽ ഡീറ്റെയിലായി ട്ടൊന്നും അങ്ങനൊന്നും അറിയില്ല ഇല്ല ല്ല അത്രരം ഇതേലൊന്നും.
പിന്നെ മക്കളൊക്കെ വന്നീല്ലേ?
ആ അവരൊക്കെ എത്തീ.
ആയല്ലോ ലെ.
ം ംഅതെ
യുദ്ധം വെട്ടേണ്ടിരും.
ഉം വായനാ കൊറച്ച് ടൈമോക്കേനെ ആ കൊറെ ടൈമൊക്കെ ഇരിക്കോ വായിക്കാന്?
ഇവിടെ ങ്ങനെൺച്ചാ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ന്നാണ് അവര് ശ്രദ്ധിക്കാ. ല്ലാതെ ഓൽക്കായിട്റ്റ് വായനീല്ല. നമ്മള് ഫോണിക്കോ അല്ലെങ്കി അടുക്കളീക്കോ എടുക്കെങ്കിലോന്ന് മാറി നിന്നോ ന്നാ പോയി. ഓരോപ്പം നമ്മളിരിക്കണം. ന്നാ ഓക്കെ നല്ല കുട്ളായിപഠിക്കും അപ്പൊ ങ്ങനെ പൊറത്ത്ന്നാരേലും വേരാണെങ്കിങ്ങനെ പറയും ആ നല്ല കു കുട്യാളാണല്ലോ പഠി അത്പ്പോ സത്യാവസ്ഥ നമ്മക്കല്ലേ അറ്യോള്ളു. ഓല് നമ്മളെബക്കില്ഹ്ണ്ടാവുംഹ്ഹും അങ്ങനെയാണ്. അല്ലാതെ ഒരു പഠിക്ക ഇൻക്കും വാണ്ടിക്കാണ്ട് പഠിക്കണത
ആ. ആ അ. ഇതൊക്കെ പറഞ്ഞു തരും. വർക്കൊക്കള്ള
ആ വർക്കൊക്കെ അറിയും. അതൊക്കെ ചെയ്തെക്കും. അല്ലെങ്കിൽ പിന്നെ ടീച്ചർ എടുത്തന്ന് അടിട്ടൂലെ.
ഉം ഉം ഉം.
പിന്നെ മിസ് ഗ്രൂപ്പിൽ അറിയിക്കും ചെയ്യാത്ത കുട്ട്യേളെ. അപ്പൊ പിന്നെ ഓല്ക്ക് അയിലേറെ ഒരു, എല്ലാരും അറിയല്ലേ ഗ്രൂപ്പില്.
ആഹ
ഇവരാണ് എന്നുള്ളരു, അപ്പൊ പിന്നെ അതൊക്കെ വേഗം ചെയ്യും. ക്കളൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ കൂടെ ഇരിക്കണം.
ഇെ
ന്നാൽ ആണ് ഒകെ ആവുള്ളു.
കയ്യൂല.
ഇവിടെ അങ്ങനെ തന്നെ ആ. അങ്ങനെ.
പിന്നെന്തൊക്കെ?
പിന്നെന്താ നല്ല വിശേഷം അങ്ങനെ പോണ്.
സിനിമകളൊക്കെ കാണാറുണ്ടോ?
ഫിലിമ ദൃശ്യം കണ്ടിരുന്നു. ദൃശ്യം ത്രീ.
ആ.
കണ്ടിട്ടണ്ടോ?
ഇല്ല ഞാൻ കണ്ടിട്ടില്ല.
അതേപോലെന്നെ ബാലന് ന്ന് പറഞ്ഞിട്ടരു മൂവിണ്ട്. അതും അടിപൊളാന്ന് പറയുന്ന കേ ട്ട പക്ഷെ ഞാൻ കണ്ട്
ആ എങ്ങനെയ കാണൽ? തിയേറ്റർ പോയിട്ടോ അതോ ഫോണിലോ ലാപ്പിലോ?
തീയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യം കണ്ടത് വാഴ ആണ്. അതൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ദൃശ്യൊക്കെ ഇവിടെന്നെന്നെ ഏ കണ്ടതാ. അതെ. ആ, അല്ലാതെ കാര്യായിട്ടില്ല. പിന്നെ ബാലൻ ഇങ്ങനെ റിവ്യൂ കേട്ടു. അടിപൊളിയാണ് ഇന്നിങ്ങനെ കേട്ട്.
തന്നെ. അപ്പൊ പിന്നെ സോങ് കണ്ടാ തന്നെ മക്കൾക്ക് കാണണം എന്നുള്ളൊരു
അതെ. പിന്നെ നല്ല മൂവീസ ഒക്കെ ആവുമ്പോ കുട്ടികള കൊണ്ട് കാണിച്ചു കൊടുക്കും, പക്ഷെ എല്ലാ മൂവീസും ചെലപ്പം കാണാൻ പറ്റണംന്നില്ലല്ലോ.
തന്നെ
പ്പ അത്തരം മൂവീസ് ഒക്കെ ആവുമ്പോ പിന്നെ
ആ
റെക്കമെന്റ്റ് ബെസ്റ്റ ആയിട്ട് മൂവീസൊക്കെ കാണിച്ചു കൊടുക്കും.
ആ, ആ. പിന്നെ പിന്നെന്തൊക്കെ?
പിന്നെ കൊഴപ്പൊന്നുല്ല. ശരിട്ടാ ഓക്കെ.